എന്തൊക്കെണ്ട് വിശേഷംസുഖവാന്നോ?
ആഹ് സുഖായിട്ട് ഇരിക്കുന്നു എന്തേയ്‌ കുഞ്ഞുങ്ങളൊക്കെഎന്തേയ്‌?
കുഞ്ഞുങ്ങളൊക്കെയുണ്ട് ട്യൂഷനൊക്കെപോയിട്ട് വന്ന്ഇവിടെ ഇരിക്കുന്നു.
ആഹ് ചെറുതല്ലെഇപ്പഴേ ടുഷനൊക്കെവിടുന്നുണ്ടോ?
പിന്നെഅക്ഷരം പടിക്കാൻപോഅങ്ങനെവാടി പോവില്ല്യ അവൻ അപ്പം ആഹ് അക്ഷരം പഠിക്കാൻ പോകുന്നുണ്ട് അക്ഷരംപഠിച്ചില്ലേ അങ്ങലവാടി മാത്രംപോയാ ശരിയാവത്തില്ല
ആഹ് അത് ശെരി അത് വീട്ടീരിത്തി പഠപ്പിക്കത്തില്ലേ അതോട്യൂഷണായിട്ട് വിടുവാണോ?
ട്യൂഷനായിട്ട് അങ്ങ് വിടുവ വീട്ടിൽ ഇരുന്ന് പഠിക്കത്തില്ല.
ആഹ് എന്നിട്ട് എഴുതുന്നുണ്ടോ ഇപ്പൊ അക്ഷരൊക്കെ?
ആഹ് എഴുതുന്നുണ്ട് നല്ലപോലെ എഴുതുന്നുണ്ട് അവിട അവിടുത്തെ ആളോ മോനോ?
ആഹ് ഇവിടെ എഴുതാൻ ഇരുത്തുമ്പോ കരച്ചില എന്നാലും പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കി എഴുതുന്നൊക്കെയുണ്ട്.
എഴുതുന്നൊക്കെയുണ്ട് ആഹ് ഹാ ഹാ ഹാ ആ ജോലിയൊക്കെ സുഖാ കുഴപ്പൊന്നുല്ല.
എന്ത് പറയുന്നു അവിടുത്തെ ചേച്ചിമാരൊക്കെ?
അവരെങ്കും ഒന്നും പറയ പ്രത്യേകിച്ച് അവര് ഒന്നും പറയുന്നില്ലടാ.
എല്ലാം പറഞ്ഞൊക്കെ തരുവോ?
ആ എല്ലാം പറഞ്ഞേക്കെ തരുന്നുണ്ട് കൊഴപ്പൊന്നുല്ല. ഇന്ന് മോൾടെ ബർത്ത്ഡേ ആയിരുന്നു.
ആരുന്നോ അയ്യോ എന്റെ വിഷ് പറഞ്ഞേരെ ഞാൻ അറിഞ്ഞില്ല.
ആഹ്. അപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി.
എത്ര വയസ്സായി ഇപ്പം?
അവക്ക് ഏഴ് വയസ്സ്.
ഏഴ് വയസ്സായല്ലേ ആഹ് ബിരിയാണി ആര ഉണ്ടാക്കിയ ചേച്ചി ഉണ്ടാക്കിയോ?
ഉണ്ടാക്കിയത്.
എങ്ങനെ ഉണ്ടായിരുന്ന്?
ആഹ് കോഴപ്പൊന്നുല്ല സൂപ്പറായിരുന്നു.
ആഹ് റെസിപ്പിഒന്ന് പറഞ്ഞേ എനിക്കർഞ്ഞൂട ഒണ്ടാക്കാൻ ഒന്ന് പറഞ്ഞേ എങ്ങനായിരുന്നു.
ബിരിയാണിഉണ്ടാക്കാന് ഞാൻ സെപ്പറേറ്റാണ്ഉണ്ടാക്കിയത് ചിക്കെൻ കറിവേറെ ഉണ്ടാക്കിപിന്നെ ചോർ വേറെ ഉണ്ടാക്കിയത്.
അല്ലെങ്കിൽ മറ്റേത് ഒരു ദിവസം രണ്ടു ദിവസം ഇരിക്കത്തുള്ളൂ.
ആന്ന് ആന്ന് ആന്ന് ആന്ന്. ഞാൻ ചോറുണ്ടാക്കിയന്ന് വെച്ചാ പാത്രം ആദ്യം നെയ്യ ഒഴിച്ച് നെയ്യ്ക്കകത്ത് കറുവപ്പട്ടയും മറ്റേ ഏലക്കയും ചെറിയ കുരുമുളകും എല്ലാം കൂടെ ജസ്റ്റ് ഒന്നിട്ട് വഴട്ടിയിട്ട് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഒരു പച്ചമുളക് ഇ ട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി. വഴറ്റി വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച്. ആ പാകത്തിന് വെള്ളം ഒഴിച്ചു പിന്നെ അരി നേരത്തെ കുതിർത്ത് വെച്ചിരുന്നയാ. ആ അപ്പം ആ ബസ്മതി ബസ്മതി ബസ് മതി റൈസ് അപ്പൊ അത് നേരത്തെ കുതിർത്തി വെച്ചിരുന്നയാ അപ്പം ഈ വെള്ളം തിള ചപ്പം അതിനകത്തോട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ അരി കൂടി ഇട്ട്.
ആഹ് ഈ അരി ആ കുതിർത്തി വെച്ചിരുന്ന അരി.
ഇട്ട് വെച്ചിരുന്ന അരി കൂടിട്ട് അരി ഇട്ടത് കൊറേ നേര ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേ വേവേയുള്ളൂ. ആ ഇരുപത് മിനിറ്റ് വേവ് വെന്ത് വരുമ്പോഴ അല്ലല്ലല്ലല്ല ഊറ്റിയെടുത്തേത്.
ആഹ്.
അതിനകത്ത് ശകലം ഒരു നാരങ്ങ നീരൊഴിച്ചു ശകലം. കാര്യം ചോറ് ഒട്ടി പോവാതിരിക്കാൻ ഒട്ടാതിരി ക്കാന് ശകലം നാരങ്ങാ നീര് ഒഴിച്ചിട്ട് പിന്നെ ഊറ്റി
ആഹ്.
പിന്നെ ചോറ് മാറ്റി ഊറ്റി എല്ലാം തോന്ന കഴിഞ്ഞപ്പം വീണ്ടും ആ പാത്രം തന്നെ അടു പ്പിനാത്ത് കനൽ ചെറിയ കനലിനകത്ത് വെച്ച് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കുറച്ച് ചോറിട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതാക്കി ഇതാക്കി വെച്ചിരുന്നു.
സവാളയോ?
സവാള ആ സവാളയും മെരിച്ച് വെച്ചിരുന്നു നല്ല പോലെ
ആഹ് ആഹ്.
ആഹ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് സവാള ഇട്ട് പിന്നെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ. കളർല്ലെ അതും ഇട്ട് അത് വിട്ട് വീണ്ടും അങ്ങനെ വീണ്ടും ചോറിട്ട് നെയ്യ് ഒഴിച്ച് അങ്ങനെ അങ്ങനെ ചെയ്തേത് ഞാൻ
ആഹ് അടച്ചു വെച്ചിട്ട് ദമ്മിട്ടോ?
ദമ്മിട്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞ് അത് എടുത്ത് അപ്പൊ ഓക്കെയ അങ്ങ് വേവരുത് ഒരു പാതി
ആഹ് ഞങ്ങള ഒന്ന് ഉണ്ടാക്കിയ പക്ഷെ ഇത് വേവ് കൂടിപ്പോയായിരുന്നു അന്ന്
ആഹ് ആഹാ ആഹ് അവേ കൂടിയതിനെ കൊള്ളത്തില്ല
ആഹ് നാരകി വീശാലും ഒരു ഒട്ടലുണ്ട്-
ആണ് ആണ് ആണ്
ആഹ് പ്രശ്നം പിന്നെ മറ്റേ കൈമാറായസിന്റെ നല്ലതാ പക്ഷെ അത് കുഞ്ഞിയി ശരി ആയിട്ട് ഒരു
ആഹ് അത് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ-
ഉം വേവ് പലതായിരിക്കുംല്യോ ഡിഫ പല പല അരിയയുണ്ട്-
ആഹ് പല പരിപാടി അരി ആയോണ്ട് വേവ് പലതായിരിക്കും.
ആഹ് അതാ പ്രശ്നം അങ്ങനെ ചിക്കൻ ആയിരുന്നോ അതോ ബീഫ് ആയിരുന്നോ?
ചിക്കൻ ആയിരുന്നു ചിക്കനായിരുന്നു.
ഉം.
പിള്ളേർക്ക് ചിക്കനോടാ താല്പര്യം-
ആഹ് അത് ശരിയാണല്ലേ
ആഹ് ചിക്കനോട് താല്പര്യം ബീഫിനോട് വലിയ താല്പര്യം ഇല്ല.
കിക്കാനും എളുപ്പം തിക്കാനാവുമല്ലോ അടത്തിെടുത്ത്-
ആണ് ആണ് പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ?
അയ്യോ ആഹ് ഉണ്ട്-
ഉം അവിടെ ഇവിടെ മഴ ഉണ്ടായിരുന്നു-
ഉം എപ്പ വന്ന് കഴിഞ്ഞിട്ട്?
എനിക്ക് അഞ്ചര വരെുണ്ടായി അഞ്ചര കഴിഞ്ഞപ്പ അഞ്ചര ആയപ്പോം വന്നു. അടുത്ത ആള ആഹ് ഞാന ഒറ്റക്ക്ക്കെയ ഉള്ളായിരുന്നു.
ആഹ് അപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്ക് ആരൊക്കെയയിന്ന്?
നൈറ്റ് ഒരു ചേച്ചിയും പിന്നെ ഒരു ട്രെയിനി കൊച്ചും ഉണ്ട്.
ട്രെയിനിങ് കോ
ആഹ് ഉണ്ട് ഉം കേക്കൊക്കെ മുറിച്ചായിരുന്നു-
എഹ് ഏത് ഫ്ലേവർ ആയിരുന്നു?
ചോക്ലേറ്റ് കേക്കാ വാങ്ച്ചേ-
ആഹ് അതാ ഇഷ്ടം മോൾക്ക്?
ചോക്ലേറ്റ് കേക്ക് മതി-
ആഹ്
ആഹ് പിന്നെ അത് വാങ്ങിച്ച് അടുത്ത ഷോപ്പ് ചെയന്ന അത് വാങ്ങിച്ച് അത് മുറിച്ച് പിന്നെ വീട്ടിൽന്ന് അമ്മയും അച്ഛനും ഒക്കെ ഒന്ന് വന്നള്ളു-
ആങ്ങളെയും ഭാര്യൊന്നും വന്നില്ലേ?
ഇല്ല ആങ്ങളക്ക് എന്റെ ആങ്ങളയുടെ ഭാര്യക്ക്- ഇപ്പൊ ഒരുരാക്സിഡന്റ് പറ്റി വണ്ടിന്ന് ഒന്ന് വീണ്
അയ്യോ
കാലിൽ വണ്ടി വീണ്
കാല്ന്-
കാലിന് വണ്ടി വീണ് ആഹ് ആഹ് ടു വീലറ്
ആഹ് ആഹ്
ആഹ് അപ്പൊ പിന്നെ പുള്ളിക്കാരിക്ക് വയ്യാതിരിക്കവാ
പൊട്ടല വല്ല ഉണ്ടോ?
പൊട്ടല് ഒന്നുഇല്ല എക്സറേ ഒക്കെ എടുത്ത് നോക്കിയപ്പോ പൊട്ടലൊന്നുഇല്ല മുറിവുണ്ട് മു മുവ് അപ്പം അ കുറച്ച് ദിവസഒണ്ടേ നല്ല വേദനയായി വീണ്ടും കൊണ്ട് കാണിച്ചപ്പോ മുറിവ് ഇൻഫെക്ഷൻ ആ
മുട്ടിനാണോ?
മുട്ടിനല്ല ഈ കാലിന്റെ പാദം
ആഹ് പാദത്തിലല്ലേ ആഹ്
ഉം ഹ് ഹ് ആഹ് ഭാഗത്ത് ഇൻഫെക്ഷൻ ആയി ഞങ്ങളെടുത്ത് വെച്ചതന്ന
അതെങ്ങന ആ ച്ച് ആ ചേച്ചിടെ കയിന്ന് പറ്റിയതാണോ അതോ
ആന്ന് ആന്ന് ആന്ന് സ്വന്തമായിട്ട് പറ്റിയതാ
ഏഹ് വേറെ വണ്ടിയായിട്ടോ അതോ ചരക്കി വീണോ
അല്ലല്ല വണ്ടി ചറുക്കിയതാ ഒരു കൂന പോണക്ക് മണ്ണ് കൂട്ടിയിട്ടേക്കുന്നേനാത്ത്
ബ്രേക്ക് പിടിച്ച് കാണും പെട്ടെന്ന് കേറി
ആഹ് വീണപ്പം വണ്ടി കാലേ തന്ന വന്ന് വീണ്
അയ്യോ
പിന്നെ അവിടുത്തെ അവിടെ നിന്നോരൊക്കെ എടുത്ത് ഹോസ്പിറ്റലി കൊണ്ടുപോയി
ഉം
അങ്ങനെ പിന്നെ പോയി പിന്നെന്റെ ആങ്ങളനും മുണ്ടിനീരാര്ന്ന്
ആഹ് ഇല കഴുത്തിന് വരുന്നല്ലേ
ആഹ് നീര് ആതിപ്പം കൊറച്ച് കൊറവുണ്ട്
ആഹ് പക്ഷെ അതങ്ങ് ഇരുന്ന് ബിങ്ങുന്ന് തോന്ന് അതങ്ങ്
ആഹ് നാ നാ ന്ന് നീരും കൂടി അങ് ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പ പയങ്കര പാടാ ഉം
ശോ എല്ലാംഒണ്ട് രണ്ടു പേർക്കും വയ്യേ അതൊണ് ഇപ്പ രണ്ടുപേരും ഇല്ലാരുന്നല്ലേ
ഇല്ല ഇല്ല ഇല്ലാ അവിടുത്തെ കുഞ്ഞും ഇല്ലാരുന്ന് മോനും ഉണ്ട്
ആഹ് മോനപ്പ എങ്ങന ചേച്ചിടെ കൂടെഅല്ലാരിക്കുവല്ലോ എഹ് ആഹ് നിന്നോളും അല്ലേ അമ്മേ ശല്യം ചെയ്ത്തൊന്നും ഇല്ല അല്ലേ
ഇല്ലില്ല ശല്യം ചെയ്ത അവനും സ്കൂളിലുഒക്കെ പോയി പിന്നെ ട്യൂഷനിലുഒക്കെ പോയിട്ട് വരുമ്പോഴ്ത്തേനും ഒരു സമയാവും
ആഹ് അത ആഹ് കുഞ്ഞു എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ ക്കില്ലിയോ യു കെ ജി ആയതൊള്ളൂ കുഞ്ഞാല്ലേ
ഉം ട്യൂഷനൊക്കെ പോവും അപ്പോഴ്ത്തേന് അവരുമ്പഴ്ത്തേന് ഒരു സമയാമ്പം പിന്നെ
ഇപ്പലൊക്കെ ട്യൂഷൻ കഴിയോ കുഞ്ഞ് കുഞ്ഞുങ്ങള്
അക്ഷരം പഠിക്കണ്ടേ അക്ഷരം പഠിച്ചില്ലേ വീട്ടീരുന്ന് പഠിക്കത്തില്ല അവനും
ല്ല
ആഹ് അപ്പൊ പിന്നെ അമുക്ക് അക്ഷരം പഠിച്ചില്ലേ പിന്ന അങ്ങോട്ട്
കൊച്ച് നാലക്ഷരം പറഞ്ഞോട്ത്താ അറിയാലോ അപ്പൊ അമ്മളേ പക്ഷേ ഇപ്പഴല്ലിയോ നമുക്ക് മനസ്സിലാവുന്നേ
ആഹ് അതെ മ് മ് യാഹ്
പിന്ന അവിടത്തെ അംഗനവാടീല് എങ്ങനാ നല്ലോണ്ണം പഠിപ്പിക്കുന്നുണ്ടോ
അങ്ങനവാടി വല്യയ രീതിയിലൊന്നും പഠിപ്പീരൊന്നും ഇല്ല അതുകൊണ്ട ഞാന് ട്യൂഷൻ വിടാൻ മെയിൻ കാരണം
ആണ് ല്ലേ അഹ് ഈ എ വി സി ച്ചട്ടെ ഒരു കുഞ്ഞിന്റെ ഒരു ഇത് വെച്ചിട്ട് ആഴ്ചേൽ ഒരു ദിവസം ബിരിയാണി അങ്ങനെഒരിതൊണ്ടാരുന്നല്ലോ അങ്ങനെവാടി ഇപ്പോഴും ഉണ്ടോ അത്
ആഹ് ഇപ്പഴും ഒണ്ട് എഗ് ബിരിയാണി ഒണ്ട് ചൊവ്വാഴ്ചോസം
എഗ്ഗാണല്ലേ ചിക്കൻ അല്ലല്ലേ ആഹ്
അതാവുമ്പം പിള്ളാർക്ക് തിന്നാലോ ചിക്കൻ ആവുമ്പം അല്ല ച് എഗ് ആവുമ്പം ചിക്കൻ ആകുമ്പോം തൊണ്ടയിലൊക്കെ കുരുങ്ങിയാലേ കുഞ്ഞുങ്ങളല്ലയോ
അഅ്സത്യവാ ചില കുഞ്ഞുങ്ങൾക്ക് ദഹിച്ചില്ലെങ്കി
പിന്നെ പിന്നെ അത് അവർക്ക് പാടല്ലേ പിന്നെ ഉം
ഉം പിന്നീ ചോളോ ഉണ്ടോ ഇപ്പം
ആഹ് ഉണ്ടുണ്ട് ഗോതമ്പില്ലയോ
കമ്പിഉള്ളതാണോ
ആഹ് ഗോതമ്പിന്റെ സൂചി ഗോതമ്പ്
ആഹ് ആഹ് അതാണല്ലേ അഅ് പല പണ്ട് ആഹ് പണ്ടും അതായിരുന്നല്ലോ പറഞ്ഞപോലെ
അതെന്നുവില്ല ആഹ് ഒരു ദിവസം പായസവായിരിക്കും, ഒരു ദിവസം സൂചി ഗോതമ്പിന്റെ ഉപ്പ്മാവായിരിക്കും ചെലപ്പം പു ട്ടും ഗ്രീൻ പീസ് കറിയുവായിരിക്യും. പിന്നെ റാഗിയടുണ്ട
ആഹ് അതൊക്കെ വൈകിട്ടത്തെ പലഹാരവായി
ആഹ് വൈകീട്ടത്തെ രാവിലെ അവലാ
രാവിലെ രാവ്
ആഹ് ആഹ് രാവിലെയും ഉണ്ട് പത്തരയാവുമ്പോ അവല് കൊടുക്കും
ആഹ് അവല് നനച്ചത്. അയി മുട്ടയോ
മുട്ടയും പാലും അത് എനിക്കോന്ന്ണു മൂന്ന് മണിക്കോ അല്ല മൂന്ന് മണിക്കല്ല പന്ത്രണ്ട് മണിക്കോ ക്കയാന്ന് തോന്നുന്നു കൊടുക്കുന്നെ. പാല് പോവാന്നേരം പാലുള്ളപ്പം
ആഹ് എല്ലാ ഓസം എല്ലാം ഒണ്ട് നല്ല ആഹാരവാ അല്ലേ അപ്പൊ
ഒന്നിടവിട്ട് ഒന്നിടവിട്ടുണ്ട് ഒരു ദിവസം മുട്ട ഒരു ദിവസം പാല് ഒരു ദിവസം മുട്ട പാല്അങ്ങനെ
ആഹാ അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ മുട്ട കൊടുക്കത്തില്ലേ അപ്പോ ഞാ വിചാരിക്കേം ചെയ്തു ദഹിക്കത്തില്ലല്ലോ ന്ന് എങ്ങനെ എല്ലാ
ആഹ് എല്ലാ ദിവസവും ഇല്ല പ്പ് ഒന്നട വിട്ട് ഒന്നട വിട്ട്
തന്നെ ആഹ്
ഇവനെങ്ങും കൂടുതലും മുട്ട തിന്നാനും പറ്റത്തില്ല ദേഹത്തൊക്കെ ചൊറിഞ്ഞ് തെണുക്കും
ചെല കുഞ്ഞുങ്ങക്ക്‌ അങ്ങനാ മുട്ട തിന്നാ ചൂടൂകുരു വരും ഒരുപാട് കൂടുതൽ തിന്നാ
ഇതങ് ദേഹം മൊത്തം അങ്ങ് ചൊറിഞ്ഞ് തെണുത്തു കഴിയും പിന്നെങ് മാറത്തില്ല
അലർജി ഉണ്ടോന്ന് നോക്കാഞ്ഞെ ന്താ മുട്ടക്ക്
ക്കി അപ്പം പറഞ്ഞ് മുട്ട അങ്ങനെ തോനെ കൊടുക്കരുതെന്ന് പറഞ്ഞു ഒരുപാട് കഴിക്കുമ്പോഴേ ഉള്ളൂ
ആഹ് എന്ന എന്നാലും ഒരു മുട്ടയൊക്കെ ഒരു കുഞ്ഞ് കഴിക്കണ്ടേ
ഉം അതാണ് അടുപ്പിച്ച് കഴിക്കരുതെന്ന്പറഞ്ഞ്. കഴിക്കാം എടക് ക്കെടക്ക്, പക്ഷെ പൊരിച്ച് കൊടുത്താലൊന്നും അവന് കുഴപ്പവില്ല, ട്ടോ പുഴുങ്ങി കൊടുക്കുമ്പഴാ
ആഹ് പുഴുങ്ങി കൊടുക്കുമ്പഴ ന്നെങ്കില് മറ്റേ ഞങ്ങടെ കൂട്ടത്തിൽ ഒരു കൊച്ചുണ്ടായിന്നു ആ കൊച്ച് ണ്ടല്ലോ മുട്ടഇച്ചിരി ചെന്നാലും മതി അങ്ങ് അലർജിയാ
അലർജിയാ
ആഹ് അപ്പം ആഹ് അതാ അതുപോലെ ന്തേലും കാണും.
ഉം ഉം ഉം ഉം
ഉം
പിന്നെ വേറെ എന്ത വിശേഷം
ഓ വേറൊന്നു ഇല്ല
ആഹ് എന്നാ ശരി
ആഹ് ശരി എന്നാ
അന്നാ ശരി ശരി